കേൾക്ക്ണ്ടോ
ആ കേക്ക്ണ്ട് ഇജി അപ്പൊത്തിനും വേറെ കോളിന് പോയോ
അതെ
താങ്ക്സ്. ഇ നേരെ കൊറേ ആ കൊറേച്ചെക്കെ ആൾക്കാരുണ്ടല്ലേ ചെലേരെ ഒന്നും കിട്ടണില്ല.
എല്ലാർക്കും ഫ്രീ ടൈമ് ഇതാണ്.
ആഹ്. കോൺടാക്ട്സ് അപ്പോത്തിനും ആൾക്കാരൊക്കെ ഇങ്ങക്ക് ഒയ് വില്ലല്ലോ?
പേരെന്ന് പൊറത്താങ്ങാ ക്കയിഞ്ഞ മാതിയാരുന്നു.
ഹ് ഏഹ്.
പേരെന്ന് പൊറത്തക്കാഞ്ഞതി ഇരുപത്തിനാല് മണിക്കൂറും പ്റു പ്റു പ്റു പ്റു.
അഹ് ഹ് ഹ്. ആഹ് അതന്നെ ഒരീസ ഞാൻ പറഞ്ഞിലെ ഒരീസ രണ്ടിസവർക്ക്ണ്ടാവില്ലന്ന്. ഈ വർക്കനി കിട്ടായിര്ന്നാ മതിയെനി മറ്റേ വർക്കൊക്കെ ആണേ പറ്റും.
വേറെന്തൊക്കെ ഇങ്ങള് ഈ റ്റൂറൊക്കെ പോവല്ണ്ടോ?
സെ ആഹ് കൊറവന്നെയാണ്. ലോങ് ഒന്നും പോവില്ല അട്ത്ത്ക്കൊക്കെ പോവും കോട്ടക്കുന്ന്. അങ്ങനത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ.
ഉം.
ഞങ്ങളെല്ലാരും ഒപ്പ പോവും
ദൂരമല്ല അടുത്തക്കാണെങ്ക ഒര് മനസ് ദൂരം കൂടണംനൊന്നുംല്ല അടുത്തക്കാണെങ്കി നമ്മുക്കൊന്ന് പുതാപ്പളന്റെ ആഹ് മ മക്കള് പ്പ എൻ എൻജിനിതെല്ല മാറ്റി.
അതെ.
ദൂരത്തിനല്ല കാര്യം സന്തോഷത്തിലാ.
അങ്ങനെ ടൂർ ഞങ്ങള് ഊട്ടിയൊക്കെ പോയണ്ട് ഫാമിലി ആയിറ്റ്. അങ്ങനെ പോവും ബസ്സിനൊക്കെ പോയിക്ക്ണു കഴ്ഞ്ഞ വർഷം.
ആഹ് ബസ്സില് അങ്ങനെ ഞങ്ങളും പോയ്ക്ക്ണ് ‌. പ്പ ഞങ്ങള് ലാസ്റ്റ് പോയത് വയനാട്ന്നു ബസ്സിൽ എല്ലാരും ഈ റിസോർട്ടൊക്കെട്
ക്കെ അങ്ങനെ പോയി ഞളങ്ങനെ നോക്കിട്ട് റിസോട്ട് കിട്ടായിട്ട് പിന്നെ ക്യാൻസലാക്കി.
ഞങ്ങള് ഇബ്ട്ന്ന് ആദ്യയെ റി റിസോർട്ട് ബുക്ക് ചെയ്ത്കാണ്ട്. റിസോർട്ട് ആ റിസോർട്ട്ക്ക് പറഞ് കാണ്ട് അവ്ട്ന്നൊരു ആറര ആറരക്ക് പോയണ്ട് നേരെ റിസോർട്ട് കേയറണ പന്ത്രണ്ട് മണിക്ക് റിസോർട്ട് കെറി പിറ്റേസം പന്ത്രണ്ടണിക്ക് എറങ്ങി പിന്ന അയിന് ശേഷം എല്ലടോത്തും കറങ്ങി ക
ആഹ് അങ്ങനെയാണ്ല്ലേ യോട്ക്ക് പോയ വയനാട്ട്ക്കോ?
വയനാട്ക്ക്.
ഉം.
ഞങ്ങള് മുപ്പത്തി മുപ്പത് വല്ല്യോലും ഏയ് ചെറിയൊരൊ ചെറിയൊര് മീൻസ് നമ്മള് എത്ര ഏയ് വയസ് റ്റ് പയ്നഞ്ചു വയസ്സ് വരെള്ള കുട്ടികള് അയിനേടെ കൊറേ കുട്ടികാള്ണ്ട് ആയിത്തെ അമ്മ. കണക്ക് കൊടുക്കുമ്പണ്ടല്ലോ അന്ന് മുപ്പയ്നായ്രം അത് മുപ്പ പിന്നെ നമ്മളെ തലമ്മല് എല്ലാർകൂടി ഒന്നേ തൊള്ളായിരം എന്നത് റിസോർട്ടും ഭക്ഷണും ബസ്സ് എല്ലാം കൂടി ആയിട്ട് ഒന്നേ തൊള്ളായിരം. ആളൊന്നിന് ഏയ് ഏഹ്. ആളെബലെ ആയിരത്തി തൊള്ളായിരം ഇവ്ടെ ഒരാൾക്ക് അത്രായ്ട്ടൊള്ളൂ.
ഉം.
ഭക്ഷണങ്ങള് കോണ്ടോയത് രാവിലക്കത്തെ എല്ലാരും രാവില്ക്കത്തെ എല്ലാരും അവനവന്റെ വീട്ടിന്ന് ഇണ്ടാക്കി കൊടന്നേ എല്ലാരും എല്ലാരും പലെ പലെ കടികളെ അല്ലാവർക്കുംള്ളത് എന്നിട്ട് എല്ലരും കൂടി ഒര്മി ച്ച് കയിച്ച് ല്ലാ പലെ പലെ കടികളാവ് ല്ലോ കറിഒക്കെ ണ്ടാക്കി കൊട്ന്നാ ട്ട് കയിച്ച് പിന്നെ ഉച്ചക്ക്ക്കെള്ളെ ‌ ചോറ് ഞങ്ങള് നാട്ട്ന്നന്നെ ഒരു കാറ്ററിങ്ങിന് ഏൽപ്പിച്ചാണ്ട് എല്ലർക്കും ഭക്ഷണം കൊണ്ടുപോയി കൊണ്ടോയി. പിന്നെ രാത്രികെക്ക്ള്ളത് ഈ ഭക്ഷണം തന്നെ ണ്ടായിന
കൊണ്ടയതന്നെ
യാ ഈ ചോർ കേടു വന്നിട്ടില്ലേനെ
അതല്ലാ ഇങ്ങള് തലേന്ന് പന്ത്ര മണിക്കല്ലേ പോയത്?
രാവിലെ തലേന്ന് രാവിലെ പോയി
രാവിലെ പോയി രാവിലെ പന്ത്രണ്ട് മണിക്കല്ലെ അവിടെ എത്താൻ പറ്റുള്ളൂ
പന്തളിക്കടുത്തി അവിടെത്തിനേഷം ഞങ്ങൾ പൊട്ടിച്ചത് വി ദമ്മ് ആഹ് അപ്പൊ അവടെ തന്നെ നമ്മൾ വെച്ചു തണുപ്പല്ലേ കാലാവസ്ഥ
ആഹ്
പിന്നെ ഇക്ക് ഇതില് ചോറ് പറ്റാത്തവർക്ക് ചപ്പാത്തി കുറച്ച് കൊടന്നിട്ടൊള്ളു ഓ അന്ന് അന്നു വല്യ ചെലവില്യ പിറ്റേച്ചരാൾകെക്കുള്ള ചായക്കടി അവിടുന്ന് കിട്ടും നൂൽ പ്പുട്ടും വെള്ളപ്പും മുട്ട ബ്രെഡ് ജാമ ചായ അക്കെ അവ്ട്ന്ന് കി
രാവിലെ മാത്രൊള്ളൂ രാത്രി ഇല്യ അവിടുന്ന്
രാത്രി അവ്ട്ന്ന് ഫുഡ്ണ്ടാവൂല രാത്രി വേണങ്കി ഞമ്മക്ക് അവിടെ വെച്ണ്ടാക്ക ഓല് കിച്ചണ് തരും ഞ്ഞ് അൽഫാം ഉണ്ടാക്കണതൊക്കെ തരും ഉം ആക്കെണ്ട്
ഗ്യാസ് ത് ഗ്യാസ് തരുംല്ലേ
ഗ്യാസ ഒക്കെ തരും ചട്ടി പാത്രം മുളുംപൊടി മസാലപ്പൊടിയ ഒക്കെ തരും അപ്പൊ ഞങ്ങള് രാവിലക്കടി അവിടുന്ന് കിട്ടി ചിക്കന് വ വല്യുള്ളി റ അരി അമ്മ കൊണ്ടോണം
ഉം
അപ്പൊ രാവിൽക്കത്തെ അവിടെ കഴിഞ്ഞു ഞാൻ ഉച്ചക്ക ന്തീതു അവിടുന്ന് പോരണെന്റെ മുന്നേത്തന്നെവരെല്ലാവാരും കൂടി മ ന്തിണ്ടാക്കി നമ്മ ഇവിഡ്ത്തെ കാറ്ററിങ്ങേര് ചെമ്പണ്ടായിലോ ആ ചെമ്പ് ബരന്നെ മന്തിണ്ടാക്കിയാണ്ട് തിരിച്ചുപുടിച്ചു രാത്രി ചോറിന് പഞ്ഞ അവരാൻ അവനാന്റെ വീട്ടിലെത്തി
ആഹ് അ അങ്ങനെ കൊറ ചെലവ് അങ്ങനെ കൊറഞ്ഞിട്ടു അതന്നെ
കൊറേ കൊറഞ്ഞിട്ടി അപ്പ അങ്ങതെ ഫുഡ് കുറെ
കൂട്ടമ്മളാണ്
എല്ലുടി കൂട്ടി എല്ലൂടി കൂട്ടീട്ട്ാണ് ഒന്നെത്തൊള്ളായിരം അത് ഫുഡ് ഉണ്ടാക്കിൊണ്ടാണ് കുറെേ പൈസ ലാഭായ
കുട്ട്യേക്കൊക്കെ അന്റെ കുട്ടിക്ക് വയസാണ് അങ്ങനെ
എ അത്പെ ഏഴ് വയസ് തൊട്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികളുണ്ട് അപോലക്ക് ത്ര പൈസ്സല്ല ഓര്ക്ക് റിസോർട്ടിനെത്ര അഞ്ഞൂറ് ബസിന് ചെറിയ പയസാക തോള്ളു ഒക്ക മൊത്തത്തില് ആയിരംൊക്കെ വരുന്നുള്ളൂ അ വലിയൊൽക്കാണ് ഒന്നേതൊള്ളയിരം
ആഹ്
ഉം ഏ സര കുട്ട്യേൽക് പൈസൊന്നും വണ്ട
ആഹ്
ആ എല്ലാരുംടി കൊറെ കാലത്ത് ആ രസാണ് ഉം ഇപ്പൊ നമ്മള് പ്പോ ഒറ്റക്ക് പോകാണെങ്കി ഒരു റിസോർട്ടിന് പത്തായിരം പതിനയ്യായിരം കൊടുക്കണം
ഉം കളിച്ചേ തി എല്ലാരും കൂടിആമ്പോ എൻജോയ് ചെയ്യാൻ രസാണ്
ആഹ സ്വിമ്മിങ് പൂള് ക്യാമ്പ് ഫയറ് കസാലക്കളി ഷട്ടില് കാരം ബോർഡ് കൊറെേ ആക്ടിവിറ്റീസ്ണ്ട് ആഹ് ഞാൻ നല്ലോനീന്തും
ആഹ്
ങ്ങള് നീന്തോ?
ആഹ് ഞാന് അദ്യോന്നും അറിയില്ല ഇപ്പൊ കല്ല്യാണം കയ്ഞ്ഞാരെ പഠിച്ചാണ്
ഏഹ്
നീർക്കോ ചാടിക്കാണ്ടൊന്നും നീന്തൂല അങ്ങനെ വെള്ളത്തിങ്ങനെ നീന്തും അങ്ങനെ അല്ലാരും നീന്തുംപോലെ വല്ല്യ നീന്തലൊന്നുന്നില്ല
ഞാനുംച്ചാല് ഇൻക്ക്ള്ളൊക്കെ നീന്താനറിയ അപ്പ ഞമ്മല് കൊളവും
ആഹ് സ്വിമ്മിംഗ് പൂളിൽ നീന്താനും കൊളത്തിനീന്താനൊക്കെ പറ്റും ചാടിക്കോണ്ടല്ല ആയള്ളോട്ത് നീന്താനൊക്കെ പേടിയാ
ഞാൻ അയള്ളോട്ത്ത് നീന്തും അയള്ള വല്ല്യ കിണറു പോലത്തെ കൊളണ്ടല്ലോ കിണറാണ് കൊളാണ് അങ്ങേ ഞാനത് നീന്തും അക്ക അക്കര തൊട്ട് ഇക്കരെ വരും കോറിയിലൊക്കെ നീന്തും അക്കര തൊട്ടിക്കരവരൊക്കെ വരും
പ്പത്തിലേനെ പഠിപ്പിച്ചു ഓളെപ്പച്ചി അൻക്കേതായാലും അറിയില്ലാർഞ്ഞ്ക്കാണ്ടേ ഓളെ ഞങ്ങളവടെ വള്ളള്ളെ സ്ഥലല്ലേ പാടാ
ഓഹ്
പഠിപ്പിച്ചോണ്ട് ഓക്ക് ഓക്കറിം ഓക്കല്ലഷ്
പഠിച്ചത് നല്ലതാണ് ഞാന്ച്ചാ ഇന്നിം ന്റെ ആങ്ങളെന്നെ ആങ്ങളെ പഠപ്പിച്ച്തന്ന അതുപോലെ ബൈക്കൊക്കെ ഒക്കെ ഓൻ പഠിപ്പിച്ചന്നതാ ഓനാണയ്ന്റൊക്കെ ആള് കാറ് ഓൻ കാറട്പിച്ചരാൻ മാണ്ടീട്ട് നിന്നപ്പോത്തിന് പിന്നെ കല്ല്യാണായി ആ ഓരോതിലായി പോയി നീന്തലൊക്കെന്ന് പറഞ്ഞാല് വല്ല്യ തോടാണ് വൽ വല്ല്യ വീഥിള്ള പൊഴിഅല്ലാ തോടുഅല്ലാത്ത പോ തോടാ അയിന്റെ നടൂ കൊണ്ടോയ്ക്കാണ്ട് നിർത്തി ഞാൻ മര്ച്ച്ന്നന്നെ കര്തിയതാ അവസാനംച്ച് പുടിച്ച് അങ്ങനെണ്ട് പഠിച്ചു
തയ്ക്ക് ഉണ്ടാവുംലേ
ആഹ്
ആഹ്
ഓൻ ഗൾഫിലാണ്ന്ന്
ആഹ് അന്തൊക്കെ ഇജ്ജ് പർഞ്ഞ് ഇപ്പ അക്കൗണ്ടന്റ എന്തജ്ജ് പർഞ്ഞ്
ഏ ഓൻ ഗൾഫിലാ ഓൻന്താർഞ്ഞ് സാതാപണി എന്താണ്
ആഹ് അർഞ്ഞിട്ടില്ലജ്ജ് ആഹ് പിന്നെ കൊറേ ആൾക്കാരോട് പറയുമ്പോ ആരോടാ പർഞ്ഞു അറീലാ
ആഹ് പഴേപെരീല് നിക്കുമ്പോ കഥകളൊന്നും ഓർമ്മണ്ടാവൂലാ
ഉം ചെറിയോനോ രണ്ടാളല്ലേ ആങ്ങളാര്
ആഹ് അഭിരണ്ട്രണ്ണണ്ട് ഒന്ന് പ്ലസ് വണ്ണ് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ്ക്ക്ണ് ഒന്ന് ആഹ് മൂന്നാങ്ങളമാര് ഒന്ന് ദർസ്സിലാണ് ആഹ്
ആഹ്
ദർസ്സറിഞ്ഞാ ഓന്റൊരു ഇഷ്ടത്തിന് വിട്ടതാണ്
ആഹ്
നമ്മളാരും മോലേര് ഫാമിലിയോ മോലരുതി നടക്കുന്ന പോലെ ആൾക്കാരൊന്നല്ല ആണ്ട്ര പിന്നെന്നാ ആഹ് ചെറിയോന് ചെറിയോന്
ആഹ് എത്ര അയ്കുണുഓൽക്കൊക്കെ
ഓന്ത് ഏഴാം ക്ലാസ്സ്‌ല്
വല്ല്യോനോ രണ്ടാമത്തൊക്കെ
ഓ മറ്റേ മോന് പത്താം ക്ലാസ് കഴിഞ്ഞിര്ക്കാ വൽത് ഇന്റെ രണ്ട് വയസ്സിന് മൂത്ത് മാ ക്ക് കൊഴ്പ്പല്ല എവിടിം കിട്ടീട്ടില്ല
ആഹ് കിട്ടയില്ല ഞ്ഞി സ്കൂൾതൊർന്നാ കിട്ടൊയ്ക്കാരംല്ലേ അങ്ങൻതോര്ക്ക്
ഇനി എന്താ അറിയില്ല ഇനി എന്തോന്നുണ്ടോ ഒന്ന് മാനേജ്മെന്റ് കോട്ട തോന്നിണ്ട് പറഞ്ഞിട്ട്
ആഹ് അങ്ങനെ ഉണ്ട്ഞ്ഞെ കിട്ടും ഞങ്ങളെ സ്കൂളിൽ ഓൻ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടും ലാസ്റ്റൊക്കെ
ആഹ്
ഉം ന കുറെ ടഫലേല്ലെ കുട്ടികൾക്കെ അതാണ്
ഇക്കൊല്ലം മാറി ബുക്കോല്ലെ
ഉം പുസ്ത മാറിയത് കഴിഞ്ഞെല്ലാം മാറി ഇല്ല കഴിഞ്ഞല്ല ഇക്കൊല്ലാം ക്ക് മാറിയ ഒമ്പതാം ക്ലാസ്സ്ന്നും ബ്ക്ക് മാറി അങ്ങനെ ന്റെ മകളൊകെ അല്ലൊം കെതിട്ട്
ഉം അപ്പം കഴിഞ്ഞ് കിട്ടി പാസ്സായി എന്റെ വര്ത്ത്ണോട്ത്ത് എത്തി ന്നല നരേല് എത്തി കിട്ടണം
ആഹ് ഇല്ല്യ എന്ന കുട്ടിഎളും കെതിടാണ് പഠിച്ചു പഠിച്ചു ഭയങ്ക ന്നാ ഓൽക്ക് പഠ്ച്ചും മാണേനും വേറന്തൊക്കെ
ഇങ്ങനൊക്കെ മാറി പോയി
ഇമ്മി പ്പി ഒക്കെ അൻ്റോടെ
ഇട്ത്തെച്ചതാ പൊയ് ആഹ്
ആഹ്
പ്പം പെയ്സക്കാണേലും
ഉം വല്ല്യോൻ പെണ്ണട്ടിന്നാർഞെ
ഹേ പെണ്ണട്ടില്ല്യ ഓം ഗെൾഫിലാണ് വന്നിട്ട് വേണം നോക്കാനൊക്കെ ഓൻക്ക് ഇരത്തിമൂന്ന് ഇരത്ത്ന്നാല് ഇൻ്റെ ഒരഴ്സ് ഒന്നരയ്സ്
ആഹ് അത്ത്ന് നോക്കണം ന്നെങ്കിലേ ആളുള്ളൂ അറിം ചെൽ
അതെന്നെ അത് മാത്രല്ലേ ഇപ്പത്തെ പെണ്ണ്ങക് ഇരുവത്ത്നാല് ഇരുവത്താഞ്ചായോണ്ട് മാങണ്ട ഒരേ പ്രായക്കാരല്ലേ
ത്തെഞ്ച് വയസ് കഴിഞ്ഞാല് ഞി ആണ്ങ്ങക്കാ വയസേറി പെണ്ണൂട്ടിആക്ക് വയസേറൂല
ആഹ് അകെ കാലം മാറി പണ്ട് പെൺകുട്ടിയ ഇപ്പ ആണ്ങ്ങള് മുപ്പത് ന്നാൽപ്പത് മുപ്പത്ത്രണ്ട് വയസ്സ്ള്ള ആണ്ങ്ങക്ക് വാണം ന്തേ പതിനെട്ട് വയസ്സായ പെൺ കുട്ടിയേള് കൊറേ സ്വർണ്ണം പിന്നെങ്കില് അമ്മായ്മല്ല്യ ന്നാത്തൂമാര് പ്പൊ കട്പ്പം ഒക്കെ സഹിച്ച് ന്ന്ക്കും മാണം എയ്വത് പവനം കൊണ്ടോയെ പെണ്ണ്ന് പുല്ല് വെലേനി
വെലല്ലേനി അള്ളാ പ്പം എഴുവത് പവനാ പോയി ചേ ഒന്നും മണ്ടാ പെൺകുട്ടിഅളെ കിട്ടിയാ മതി പണ്ട് അങ്ങനല്ലേനി ഓല് ന്നാല് ഭാ ന്ന് മഹറ് അങ്ങനല്ല അന്ന് ന്നാലുഅഞ്ചും കൺക്കേനി സാധാര്ണക്കാര്ക്ക് നാല് പവനമഹ്റ് ഒണ്ടന്നാ ന്നാല്താ ഔ ഓൽക്ക് ന് നാല്പത് കൊട്ക്കണം നിർബന്ധാണ് ഓല് മഹ്റ് പർഞ്ഞാ അമ്മളാ നാല്പത് കൊട്ക്കണ ഞങ്ങളൊകെ അങ്ങനേനു ഇച്ചൊക്കെ നാല് പവന് മഹ്റ്
ഒരു പവൻന് പത്ത് പവന ഒല് ഈടാക്ക്ണത് ന്നട്ടെന്ത് എയ്യ ആഹ് അഹ് ആഹ് ചെൽത് ചെൽക്കതും പോരാ നാല് പവനംഒന്നാന്തരം
ന്നട്ട് ആഹ് പൈസോണ്ടോര് ന്ന സ്സും മാങ്ങ്അ കല്ല്യാണ ചെലവും ന്നട്ത്ത് ട്ട് ഇബട കൊട്ന്ന്ട്ട് അട്ക്കളേക്കാട്ട് വിടും ചെയ്യ
അതെന്നെ ന്നട്ട് ഓലെട് വേലക്കാര്ത്തിആയിറ്റ് ശമ്പളല്ല്യാ
അന്ന് ചൊർക്കൊന്ന് ചൊർ ക്ക്ള്ളോൽക്കൊന്ന്ന്നുല്ല ചൊർക്ക്ല്ലാത്തോര് ന്നെ അവ്ടെ ഇര്ക്കെന്നെ പോഉം മാണ്ട പണ്ടം കൊട്ത്താലും കൊണ്ടാവാനാള്ല്ല ചൊർക്ക്ള്ളോൽക്കാണെങ്കി പണ്ടം കൊട്ക്കണ്ടേ?
അതന്നെ ചൊർക്കും വിവരും വിദ്യാഭ്യാസള്ള പെണ്ങ്ങൾക്ക് പൈസ കൊട്ത്ത്കാണ്ട് പറഞ്ഞയ്ച്ച്കാണ്ട് പിന്നെ ആഹ് പൊണ്ങ്ങക്ക് ജീവെത്താ
ഇല്ലാ ഞങ്ങള കാൽത്ത് അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ കെട്ടിച്ചുട്ടോ ഞങ്ങളെ കാൽ ത്തെ തീരെ ന്നറല്ലാത്ത ആൾക്കാര് ഇപ്പളും പ്പ ജോലിആയി ഓര്പ്പം വല്ല്യ എലേലായി ഞമ്മള് പ് ഒക്കെ പൊട്ടമാരായി അതാ വിറ്റ് ന്റെപ്പൊക്കെ പഠിച്ചെ എന്റെ കൂടൊക്കെ പഠ്ച്ചെ പെണ്ണ്ങ്ങള്ണ്ടായ്നി ഓൽ ല് ഓലന്ന് കയ് അതികം ന്നറല്ലാത്തോ ലൊക്കെ പ കെട്ടിച്ചു പോവായ്റ്റും ഓല് പഠിപ്പൂല്ലേനി ഓല് ക്ക് അമ്മളത്ര പഠിപ്പൊന്നുല്ല എന്നിട്ടെന്തായി ലാസ്റ്റ് കെട്ടിച്ചുംചെജ്ജായ്ട്ട് ഓല് പിന്നെ പഠ്ച്ചെലൊട്ങ്ങി ആഹ്